ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന കേൾ
ആഹ് ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ഓ മഴയാണ് നല്ല മഴ
ഏയ് ഇങ്ങോട്ട് മഴയില്ല രണ്ടു ദിവസം ഇണ്ടായിരുന്നു ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു ഒരാഴ്ചയായിട്ട് മഴ തന്നെയായിയിരുന്നു ഇന്നിപ്പോ മഴയില്ല
നമുക്ക് ഇന്നലെ നല്ല ചൂടായിരുന്നു പകലൊക്കെ ചൂടന്ന് പറഞ്ഞാലും നമുക്ക് വേനൽക്കാ- ത്ത കണക്കുള്ള ചൂട് ആഹ് ഇന്ന് നല്ല മഴ രാത്രിയിലെ മഴ തുടങ്ങി ചൂട് കൂടിയപ്പോഴേ തോന്നി മഴക്കായിരിക്കും എന്ന് ഉം ഉം നമസ് നമുക്ക് ഈ വ- വർഷം പൊതുവേ മഴ കുറവായിരുന്നു എല്ലാ വർഷവും എത്ര
ആഹ് ഇല്ല ഇപ്പൊ ഈ ജൂലൈയിലാണല്ലോ മഴ കിട്ടിയത്
അഹ് ജൂണില് ഒരുപാട് മഴ കുറവായിരുന്നു എത്ര സ്കൂൾ അവധിയൊക്കെ കിട്ട- കിട്ടുന്നതായിരുന്നു ജൂണില് പണ്ട്
അതെ അതെ നമുക്ക് ഈ മഴ മഴയില്ലെങ്കില് നമ്മള് മഴ പെയ്യുമ്പം പറ- പറയും മഴയോ മഴയ പുറ പുത്തിറങ്ങാൻ വയ്യാ എന്ന് പറയും പക്ഷെ മഴ പെയ്താല് നമുക്ക് വേനല്ക്ക് വെള്ളം ഉണ്ടാവുള്ളൂ അത്
മറ്റേ നമ്മുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം നടക്കണമെങ്കിൽ മഴ വേണം
മഴ വേണ്ടേ അപ്പ മഴ പെയ്താലല്ലേ ഭൂമിക്കടിക്ക് ഇറങ്ങത്തുള്ളൂ
ഇറങ്ങത്തുള്ള ഭൂമി ഇപ്പം മഴ പെയ്യുന്നതല്ലേ ശേഖരിച്ചു വെക്ക-
ശേഖരിച്ച് വക്കുന്ന അതണെ മഴ വേനല ആകുമ്പോ ചൂടോ ചൂടോ അറിയുന്നെ മിനിഞ്ഞാന്ന് രണ്ട്ദിവസം ഇവിടെ മഴ പെയ്തിട്ട് എല്ലാരും ഇതന്നെ പുറത്തിറങ്ങാൻ വയ്യ എന്തോരംമഴയ
ആ അതാ നമ്മള് കിട്ടട്ടെ അതാ ഞാനും പറഞ്ഞെ ആഹ് മഴ പെയ്യുന്നത് നല്ലതാ ആ നമുക്ക് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒന്നും ഇല്ലാതിരുന്നാ നല്ലതാ
അതെ അങ്ങനെ അവിടെയൊക്കെ അങ്ങനെ വല്ല പ്ര-
ഇല്ല നമ്മുടെ നമ്മള നമ്മുടെ സ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല ഇതുവരെം അങ്ങനൊന്നും കേട്ടിട്ടില്ല നിങ്ങക്കാ ആഹ് അതല്ലേ ഇന്നാള് അതുരംഗ പാത- ഇടിഞ്ഞു വിണ്
അഹ് ആ വീഡിയോ അങ്ങനെ കാണണല്ലേ
യ്യോ കാണുമ്പോഴേ സങ്കടം വരും
ആ അതില് രണ്ടു പേര് ഇണ്ടാവാലോ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ആ ചേച്ചിയെ പിടിച്ച് എണിയിപ്പിച്ചു ഓടിയുള്ളത്
അഹ് ആഹ് ആ വീഡിയോ നമ്മളും കണ്ട് അതൊക്കെ പറഞ്ഞാ ശരിക്കും എന്താ പറയുന്നെ ഒരു അത്ഭുതം തന്നെ
ആഹ് രക്ഷപ്പെട്ടുന്ന് തന്നെ പറയാ കൊറെആള് മരിച്ചും ചെയ്തു
സത്യ നമ്മളൊക്കെ അന്നേൽ കുഴഞ്ഞ് വീണു പോവും പേടിച്ചിട്ടേ ഓടാൻ കഴിയ- കൈയും കാലം വിറക്കത്തില്ലേ അവരത്രയും ധൈര്യം എടുത്ത് ഓടിയില്ലേ
ഓടി എന്നിട്ട് പിന്നെ അയാൾ എണീപ്പിച്ച ചേച്ചി എണീപ്പിച്ചു വലിച്ചു ഊരിയി മണ്ണേന്റെ അടിന്ന് എണീച്ച് ഓടിയാലൊരു
ഉം മണ്ണിങ്ങ് വന്ന് പെട്ടു പോയാൽ പിന്നെ മണ്ണ് പുറത്ത് വീണു പോയാൽ പിന്നെ നമുക്ക് രക്ഷ-
ആഹ് രക്ഷപ്പെടാൻ കഴിയില്ല അതില് അതിഥി തൊഴിലാളികളൊക്കെ പെട്ടു തോന്നുണുല്ലേ
ആഹ് അഹ് മൂന്ന് പേര് മരണസംഖ്യ പറഞ്ഞ് ഇനി ഉണ്ടോന്ന് അറിയത്തില്ല
അത് അതിന് അവിടെ മണ്ണ് ഉണ്ടായിരുന്നു ഇത്ര ആ മണ്ണ് നീക്കാൻ കൊറേ ആയി പറയുണൂന്ന് ആ മണ്ണുള്ളത് കൊണ്ടാണ് ആ മണ്ണാണ് ഇങ്ങോട്ട് വന്നത് അപ്പ ആ ഭിത്തി ഇടിഞ്ഞു വിചാരിച്ച് അത് അവിടെ വീഴുള്ളുന്നെ പക്ഷെ ആ ഭിത്തിയുടെ കൂടെ അവിടെ കുന്നു കൂട്ടിയിട്ട മണ്ണും കൂടി ഇങ്ങട്ട് തള്ളി വന്നു
ഹും ഹും ഹും
അതുപോലെ ആ ടിപ്പർ ടിപ്പറല്ല എന്താണ് ആ വണ്ടി പെട്രോൾ വണ്ടി അല്ലേ ആ വണ്ടി ആ അത് വരുന്ന വരവ് കണ്ടില്ലേ ഞാൻ വിചാരിച്ചു ആദ്യം കണ്ടപ്പോ അതിനകത്ത് ഡ്രൈവർ ഉണ്ട് ഡ്രൈവർ ബാക്കിലോട്ട് എടുക്കുകാണ് എന്നാണ് കരുതിയ വരുന്നത് കണ്ടിട്ട് അല്ലാതെ
ആഹ് ഡ്രൈവർല്ലായിരുന്നു മണ്ണ് ശക്തി കൊണ്ട് ആഹ് അതാണ്
അപ്പഴാ ഓർത്തത് അന്ന് പിന്നെ അർജുന് മരിച്ചല്ലോ അന്നാ വണ്ടി അപ്പൊ അത്ര ശക്തിക്ക് വരും അന്ന് ഞാൻ അങ്ങന ആലോച്ചത് പ്പ അവിടെ സംഭവിച്ചത് ആ വണ്ടി തള്ളി ആ പുഴേക്ക് വീണ് എന്നുണ്ടെങ്കില് ഈ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞും ചെയ്തു അതുപോലെ ഇരിക്കും ആ ലോറി അർ ജുന്റെ ലോറി അന്ന പുഴയിൽ വീണതേ
ആഹ് സത്യായിരിക്കാം അന്നെല്ലാരും എന്തെല്ലാം കഥകളാ പറഞ്ഞത് കറക്റ്റ് അല്ലേ ആഹ് അതെ അന്നു പറഞ്ഞ
ചിലർ പറയാല്ല ആ മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ട്ന്ന് പറയുന്ന കുറച്ചു ആളുകൾ ഉണ്ടായിരുന്നു കുറച്ചു പേര് പറയും അത്രയ്ക്ക് ശക്തിക്ക് ആ മണ്ണ് വന്ന് കഴിഞ്ഞാൽ ഒലിച്ച് പിന്നെ പുഴേക്ക് പോകാൻ സാധ്യത ണ്ട്ന്ന് കുറേ ആളുകൾ ആദ്യേ പറഞ്ഞായിരുന്നു ആ മണ്ണ് നീക്കണ സമയം ആ പുഴയിൽ സെർച്ച് ചെയ്താൽ മതിയായിരുന്നു അതെ പറഞ്ഞിരുന്നു ഇത് നമ്മള് മണ്ണെല്ലാം എടുത്ത് ഫുള്ള് മാറ്റിക്കഴിഞ്ഞില്ല പിന്നെ
ഇപ്പ എന്ത് എന്ത് കഷ്ടപ്പാടന്ന് ചെയ്ത് സർക്കാരൊക്കെ ഒരുപാട് അതിന് വേണ്ടി ചെയ്തായിരുന്നു അന്ന്
ആഹ് അതെ ആഹ് അതെ അതെ എല്ലാം കഷ്ടപ്പെട്ടു ആകാംക്ഷയോ ട് കൂടി എല്ലാരും അന്ന് ടിവിയിലൊക്കെ ഞാനൊക്കെ ഉറ്റു നോക്കിയിരുന്നേ
നമ്മളൊക്കെ പ്ര എല്ലാവരും കേരളത്തി മൊം കേരളം മൊത്തം പ്രാർത്ഥിച്ചെന്ന് തന്നെ പറയാ
അതെ ഉം രക്ഷപ്പെട്ടെങ്കി പക്ഷെ അന്നാ മണ്ണ് മണ്ണാണ് മണ്ണ് മാറ്റുന്ന സമയം കൊറച്ചു പേര് ഈ പൊയേലും രണ്ടിടത്തും സെർ ചെയ്താൽ മതിയായിരുന്നു ഉം ഇവര് ആദ്യം അത് അത് മാത്രം ഫോക്കസ് ചെയ്തു
ആഹ് അതാണ് കൊഴപ്പം നിങ്ങളുടെ ഏരിയയിലൊക്കെ മണ്ണടിച്ചിലണം അങ്ങനെ
ഇല്ല ഇല്ല ഇങ്ങോട്ടില്ല പിന്നെ ഈ മഴ പെയ്യുമ്പോ ചാലിയാറില് വെള്ളം നിറയുമ്പോ നമ്മള് കൊറച്ച് താഴെ ടൗണിൽ തന്നെ വെള്ളം കയറാൻ സാധ്യതുണ്ട് ഉം
ആഹ് ഈ ആറൊക്കെ ഉള്ളെടുത്ത് ഭയങ്കരമായിട്ട് വെള്ളം ഒരുപാട് മഴ പെയ്താല് ആഹ് നമ്മുക്കും നമ്മുടെ വീട്ടന്റെ അടുത്തടൊരാ ഉണ്ടല്ലേ വീ
അത് വിള വെള്ളക്കെട്ടൊക്കെള്ളടുത്ത് കറങ്ങരു ത് റോട്ടിലോട്ട് അങ്ങനെ ഇറങ്ങരുത് പിള്ളേരെ വിടരുത് എന്നൊക്കെ പറഞ്ഞു ആഹ്
വല്യ കുഴപ്പമില്ല ഈ പ്രളയ സമയത്ത്ങ്ങാണ്ട് ആറിൻ്റെ അടുത്തൊക്കെ ആൾക്കാര് പെട്ടുപോയന്നു വീട്ടിനകത്തു നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായന്നു
ആഹ് അതെ
ആഹ് അല്ലാതൊന്നും നമ്മള് കേട്ടിട്ടില്ല അന്നേരം പിന്നെ പോലീസൊക്കെ വന്ന് അവര് ഇറങ്ങത്തില്ലന്ന് പ്രായമുള്ളവര ഞങ്ങള് വി ട്ടീന്ന് ഇറങ്ങത്തില്ലെന്ന് അവര് പിടിച്ച് വലിച്ചു കൊണ്ടുപോയന്ന് ആഹ് അവരു ജീവിതത്തി അവരങ്ങനെ കണ്ടിട്ടില്ലല്ലേ ഇത്രയും പ്രളയവും ഒന്നും അവര് ഇറങ്ങത്തില്ലെങ്‌ വീട്ട് ട്ടിനിറങ്ങിയ എങ്ങനാന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിലയിലിരിക്കുവായിരുന്നെന്ന് പിന്നെ അത് നമ്മുടെ വീട്ടീന്ന് കുറേ ദൂരെയാണ് ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ അതുപോലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പ്രളയമൊക്കെ
രണ്ടു ദിവസം മുമ്പ് ഒരു ചെക്കന് ഇവിടെ പോയേൽ പോയി ആ നീന്തല് അറിയുന്ന മരം വന്നതാത്രേ മരം ഒലിച്ച് വന്നപ്പോ അതി അത് പിടിക്കാന്
ഓഹ് ഇത്രയും കുത്തൊഴുക്കിലാകുമ്പഴേ അതങ്ങ് പോകത്തില്ലേ പിള്ളേർക്ക് അറിയ ത്തില്ലി കലങ്ങി കുത്തി വരുമ്പോ അതിന്റെ കൂടെ ഒലിച്ചങ്ങ് പോക എത്ര നീന്തൽ അറിയാന്ന് പറഞ്ഞാല് ഇത്രയും കുത്തി ഒലക്കില് അതൊരു ചങ്ങ് പോവും
നിന്നല് അറിയാലോ എന്നുള്ളരു ധൈര്യത്തിൽ ചാടി മൂന്ന് മൂന്ന് പേര് ചാടിയുന്നേ മൂന്ന് പേര് ഒന്നിച്ച് പിടിക്കാനായിരിക്കും മരം മരം ഉ പിന്നെ അത് രണ്ടു പേര് നീന്തി കയറി ഇവൻ പോയി ളും കിട്ടിട്ടില്ല ഇന്നലെന്നിട്ട് പിന്നെ ഞങ്ങളെ ഇവിടെ ഗ്രാമത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് അതിന് നമ്മുടെ ഗ്രാമം തന്നെ അതില് വന്നായിരുന്നു കിട്ടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് പിന്നെ അത് ഡിലീറ്റ ആക്കി ഫേക്ക് ന്യൂസ് ആണ് ന്നാ കണ്ടെത്താനായിട്ടില്ലാന്നാലും ഇവിടെയ നല്ല തിരയണത് ഇവിടെയോ വീണത് എവിടെയോ കൊറ ദൂര ആഹ
ന്നും ബോധഇല്ലേന്നവിചാരിക്കുന്നെ അത് ഈ കുറ ച്ച് നീന്തൽ അറിയാവുന്നവരായി അത്രയും ആത്മവിശ്വാസത്തോട കൂടി എടുത്ത് ചാടും അറിയാത്തവരും പോകത്തില്ലല്ലേ
ഉം അതാണ് രാ അത്ര താഴ്ചൽ കുത്തി വ വെള്ളത്തിന്റെ ഒഴു അടിശ് അടി അടിയൊഴുക്ക് നല്ലോം ഉണ്ടാവേ
എത്ര നീന്തൽ അറിയാവുന്നവരായാലും അഹ
ഇവര് ഇവൻ പാട്ട് പാടുന്നാല്ലാം ഗാനമേളാട്രൂപ്പിലൊക്കെല്ലല്ല എല്ലരും ഇങ്ങനെ ഉം സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്റെ യേളെച്ചെൻ പോ ട്ടുകാരനാണ് ഈ ഗാനമേളയിക്‌ ആഹ അപ്പൊ അവനി ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്ണ്ട് ഇത് പിന്നെ ഇന്നലെ കണ്ട കണ്ണൂരിലൊരു കുട്ടിയ കണ്ട വാഡ്സപ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ പോയിയിൽ പോയെ ഏഹ ഇഞ് തോടാ എന്താന്ന അറിയില്ല നമ്മള് സ്ത്രീകളും കുട്ടികളൊക്കെ കുളിക്കാൻ പോകല്ലോ അങ്ങനെ പോയിരിക്കുകയാണ് ഈ സ്ത്രീ അയിന്റെ അടുത്ത് തിരിക്കണ്ടിട്ടാ ആ ഈ കുട്ടി ഒരു കുട്ടികരെയത്തിങ്ങനെ നിക്‌ കുന്നുണ്ട് ചെറിയൊരു കു രണ്ട കുട്ടികള് പോയേൽ കളിക്കുന്നുണ്ട് വേറെ വല്യയ കുട്ടികള് ഒരു അഞ്ചു വയസ്സായ ഒരു കുട്ടിയാണ് അക്കെ ഇറങ്ങാൻ നിക്കണ ഒരു ഫോട്ടോ റൗണ്ട് ചെയ്താണ്ട് വിട്ടിട്ടുണ്ട് പിന്നെ ഇറങ്ങണ സമയത്ത് ത താന്റെ എടൊത്തോട്ടാണ് ഈ കുട്ടി ചാടിയിരികുന്നത് കാണുന്നില്ലേ കു ചാടിയത് ഒഴുകി പോണത് ഇതുവർ കാണുന്നില്ലാന്നേ ഇത് കരയത്തായിരുന്നു ആദ്യം പിന്നെ ഈ വെള്ളത്തിൽ പറ തൊട്ടടുത്ത് കാലിനട്ട് റൗണ്ട ഇട്ടട്ട് കാണിക്കാം അശ്രദ്ധക്കുറവ്
ടാൻ വേണ്ടി എങ്ങനെ നീന്താൻ വേണ്ടി ചെടിയതാണോ
ആഹ ഈ കുട്ടി കരയത്താണ് ആദ്യത്തെ ഫോട്ടോയില് ഒരു രണ്ട വയസ് അഹ രണ്ടന്നല്ല നാലഞ്ച് വയസ്സായിട്ണ്ടാവും കു
അയ്യോ അത്രേ ഉുള്ള കുഞ്ഞിനെയൊക്കെ കൊണ്ട് നിർത്തുന്നതേ
ആഹ അതെ അപ്പോ ഈ താതഎന്ത് ചെയ്യുന്നു ഇത്ങ്ങനെ കുളിക്കയാണ് അവിടെ കുളിക്കല്ല അങ്ങനെ ന്നിന്നിട്ട് ഇങ്ങനെങ്ങോട്ട തിരിഞ്ഞു നിക്ക അതിന്റെ അടു തന്നെയാണ് ആഹ എന്ന് ആഹ ശ്രദ്ധിക്കുന്നില്ല ഈ എന്നിട്ട് പിന്നെ രണ്ടാമത്തെോഫോട്ടോ ട്ടോൽ ഈ കുട്ടി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് താതൻറെ അടുത്ത് നിൽക്കുന്നണ്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒഴുകി പോകണ തല മാത്രം നമുക്ങ്ങനെ കാണാം ഫോട്ടോയിൽ പക്ഷെ ഇതിന്റെ ഒരു അശ്രദ്ധ അത് കുറച്ച് കാലിന്റെ അടുത്ത കൂടെ ഇറങ്ങിട്ടാണ് പോണതേ ഒന്നന്നാം തിരിഞ് നോക്കിരുന്നെങ്കി ആഹ കുട്ടിനെ പിടിക്കാനുള്ളൂ ഒഴുകി പോയത് ചാടിയെ തന്നെ ഇവർ കണ്ടിട്ട് ട്ടില്ല അറിഞ്ഞിട്ടില്ല
അഹ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ അത്രയും ശ്രദ്ധ കൊടുക്കണം
ഉം ഉം അതെ ഞാൻ ആലോക്കണത് എങ്ങനെയ ഇപ്പ ഫോട്ടോ വന്നത് എന്നാ അത്ര പ്രയാറന്ന് ണ്ടായിരിക്കണം അതായിരിക്കും ആഹ അങ്ങനെ കറക്റ്റയിട്ട് കണ്ണൂരാണ് അപ്പൊ അത്ങ്ങനെ ഫോട്ടോസ് ഇദേ വാട്സപ്പിലൊക്കെ വന്നിട്ടണ്ട് ഒരു മാതാപിതാക്കളുടെ അശ്രദ്ധയാണല്ലോ
ഓഹ സത്യാണ് സത്യാണ് കുഞ്ഞുങ്ങളെ അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് അത്രയും സൂക്ഷിച്ച ച്ച് കൊണ്ടു പോണം അല്ലേ കൊണ്ടുപോകരുത് ഉം മഴയത്ത് ആ കുഞ്ഞുങ്ങളാകുമ്പഴേ വെള്ളം കാണുമ്പോ അവർക്കെ റങ്ങാൻ തോന്നും നമക്കായാ തോന്നും വെള്ളം കണ്ടാ ഒന്ന് കയ്യും കാലും നനക്കണോന്ന് തോന്നത്തില്ലേ? പിന്നെ കുഞ്ഞുങ്ങടെ കാര്യം പറയാണോ കൊച്ചുങ്ങള് വെള്ളം കണ്ടായെറങ്ങും അതാ അത് നമ്മളെയി സ് സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതല് വെള്ളത്തില് എറങ്ങുന്നത്
എറങ്ങ്ന്നെ
നമ്മുടെ വീട്ടിൻ്റെ താഴെ താഴേന്ന് പറഞ്ഞാ കൊറച്ചങ്ങ് ഒരുപാട് താഴെയാണ് മൂന്നാല് കൊച്ചുങ്ങള് ഇതുപോലെ കടല് കുളിക്കാൻ പോയി കടല് കുളിക്കാം ആഹ് കടലി കുളിക്കാൻ പോയി ആ നാല് കുഞ്ഞുങ്ങളും പോയി അതീ ഈ എപ്പഴാ ഈ വെക്കേഷം സമയത്തായിര്ന്നു
അഹ്
അത് അത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുഞ്ഞുങ്ങള് അല്ല കുഞ്ഞുങ്ങക്കറിഞ്ഞുടെ കടലി കുളിക്കാം പോയാ നമ്മളെ അടുത്തല്ല എന്നാല് ഒര് ഏഴെട്ട് കിലോമീറ്ററ് അപ്പുറത്ത് കടലുണ്ട് ന്നിട്ട് ഈ കുഞ്ഞുങ്ങള് സ് കൂളി പോവുന്ന കുഞ്ഞുങ്ങളാ കടലി കുളിക്കാനെറങ്ങി ഒരാളെങ്ങാണ്ട് വീണ് പോയതാ അയിന്റെ പൊറകെ പൊറകെ അവര് പിടിക്കാനെറെങ്ങിയാണ്ടാ അങ്ങനെ നാല് കുഞ്ഞുങ്ങള് അതേ ഒരേ പ്രാ യവുള്ള പതിനാല് പതിനഞ്ചാ വയസ്സ് പ്രായം അത്രയേ ഒള്ള്
രും അവടെ പിട് മീംപിട്ത്തക്കാരങ്ങനൊന്നുണ്ടാ
എന്താ ഇല്ലായിരിക്കും ഉച്ച സമയത്താ സ്കൂളിന്നെങ്ങാണ്ട് പോയതാ ആങ്കുട്ടികളല്ലേ നമ്മളറിയത്തില്ലല്ലോ സ്കു ളി പോയിട്ട് പിന്നവെരെവിടെ പോവ്ന്ന് കേക്കുമ്പോ തന്നെ പേടിയ ഞാനും ഇവ്ടെ മോനോ ടു പറയും മോനേ എത്ര ഫ്രണ്ട്സിന്റെ കൂടെ പോയാലും വെള്ളത്തിലൊന്നെറ ങ്ങര്ത് വലുതായാലും പേടിയാണ് മ്മക്ക് നമ്മള് പറഞ്ഞു കൊട്ക്കും അതെ എന്നും പത്രത്തിവെരും അപ്പൊ നമ്മടെ ഹസ്ബൻഡൊക്കെ പറയും അയ്ന് പിള്ളേര് പത്രം വായിക്കുന്നില്ലല്ലോ അവ രറിയുന്നില്ലല്ലോ നമ്മള് വായിച്ച് നമ്മള് പറയത്തില്ലേ ആഹ് അതെ വെള്ളത്തിന്റെറെ കാര്യത്തി അതാ സു ഓ ശെരി ഓക്കെ ഓക്കെ